ളം.
ഹലോ.
കേക്കാമോ
ഹലോ.
കേക്കാമോ?
കേക്കുന്നൊണ്ടോ ആഹ് എന്തെല്ലാ വിശേഷം?
ആഹ് ഇവിടെ നല്ല മഴാ അവിടെ മഴയൊണ്ടോ അവിടെ മഴയൊണ്ടോ?
ആഹ് മഴ ഇണ്ട് ഇപ്പൊ കൊറവ്ണ്ട് പനിണ്ടോ? സുഖല്ലേ?
സുഖം സുഖം
ആഹ് വർ സൗണ്ടിന് ഏഹ് സ്റ്റെക്കാവ്ണ്ടല്ലോ.
ആഹ് റേയ്ഞ്ച് പ്രശ്നായിരിക്കും.
ആഹ് ആഹ് ആഹ് അവിടെ എങ്ങനെയാ വെള്ളൊക്കെ കേറോ മഴ പെയ്താല്?
ഇല്ല യില്ല കൊഴപ്പോല്ല.
ആഹ്.
ആ.
ഫുഡയ്ച്ചോ?
ആഹ് ചായുടിക്കറായില്ലേ?
ആഹ് ആഹ് അവടെ വീട്ടിലാരെക്കെണ്ട്?
വീട്ട്ല് ഇമ്മ, ബാപ്പാ, സഹോദരൻ. എനിക്ക് മക്കള് എല്ലാരുണ്ട്.
ഉം
ഉം. പിന്നെ
ഉം
വേറെന്തെക്കെ ചായുടിക്കാറായ?
ഇങ്ങളെന്താ പഠിക്ക?
ആരാണ് ആരാ?
ഏഹ്?
ആരാണ്?
ഇങ്ങള് പഠിക്ക്ണ്ടോ?
ഇല്ലയില്ല.
ഉം കല്യാണം കഴിഞ്ഞോ?
ആഹ് രണ്ട് മക്കള്ണ്ട്. പ ത്താം ക്ലാസ്സി പഠിക്കുന്നൊരു മോനുണ്ട്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള്ണ്ട്.
ആഹ് ആഹ്‌ അത് ശെരി.
പിന്നെ
അവടെങ്ങനെ കൃഷ്യൊക്കെണ്ടവടെ?
കൃഷി ഇണ്ട്. എല്ലാരുണ്ട്.
ആഹ് ആഹ് സ്വന്തായിട്ട് പാ തൊക്കെണ്ടോ സ്വന്തായിട്ട് കൃഷിണ്ടോ?
നമ്മളെ വീട്ടാവശ്യത്തിനൊള്ള സാധനങ്ങള് പച്ചക്കറികള് വെണ്ടയ്ക്ക, പച്ചമുളക്, കറിവേ പ്പില അങ്ങനെക്കൊള്ള സാനങ്ങള്
ആഹ് ആഹ് ആഹ് വീട്ട്ക്കാവശ്യള്ള സാനങ്ങള്ല്ലേ.
ആന്ന്. പഠിക്ക്യുവാന്നോ കല്ല്യാണം കഴിഞ്ഞോ എന്താണ്?
ആഹ് ഞാന് പഠിക്ക്ണ്ട് കല്യാണ നിക്കാഹ് കഴിഞ്ഞ്ണ്.
ഉം ഉം
ഡിഗ്രി തേർഡിയറാണിപ്പം.
ഉം
കല്ല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് മാസായി.
ഉം ഉം
കല്യാണല്ല നിക്കാഹയ്ഞ്ഞ്ട്ട്.
ഹസ്ബൻഡെവടാ?
ഏഹ്?
ഹസ്ബൻഡ് കൂടെ ഉണ്ടോ അതോ?
ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലുണ്ട് ഗൾഫിലാണ് പണി
ഉം ഉം
ഏഹ് ഞാൻ ഇപ്പൊ പോവാനായിണ് അപ്പം പോയി വന്നിട്ടൊക്കെ കല്യാണം ഉണ്ടാവുള്ളൂ
ഓഹ് ഓഹ് ഫങ്ങ്ഷൻ നടത്തിട്ടില്ലല്ലേ
ഏഹ്
ഫംഗ്ഷൻ നടത്തിനോ നിക്കാഹ് കഴിഞ്ഞോ
ആഹ് നിക്കാഹ് കഴിഞ്ഞിട്ടോള്ളൂ
ഉം ഉം
മെഹറിട്ട് പോയി ഇനി കല്യാണം പരിപാടി ഒക്കെയെക്കാണ്ട് വന്നിട്ടെ ഉണ്ടാവുള്ളൂ
ആഹ്
ഏഹ് മോളെത്രേലാ പത്തിലോ
മോൻ പത്തില് മോള് എട്ടാം ക്ലാസില്
ആഹ് ആഹ് ഉം ഉം നേരന്നെ
ഏഹ്
നമ്മളിപ്പെന്താ
ചോറിനെന്തുവാ കറിയൊക്കെ?
ചോറിന്ന് ഒരു ഉരുളക്കെങ്ങോണ്ട് കറി ഉണ്ടാക്കീണ് മ്മ പിന്നെ മോ മീൻ പൊരിച്ചതൊണ്ട്
ആഹ് ആഹ്
അവിടെ എന്താ
ഇവിടെ ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു
ആഹ്
പപ്പടം
ആഹ് ആഹ് നിങ്ങൾ ഉണ്ടാക്കണതാ
രണ്ട് പിള്ളേരാന്നു
ഏഹ്
ചിക്കനും പപ്പടവും ഉണ്ടായിരുന്നു
ആഹ് നിങ്ങൾ ഉണ്ടാക്കിയതാ ഫുഡൊക്കെ ഉണ്ടാക്കോ
ഉണ്ടാക്കാൻ അറിയാം
ആഹ് എവിടെ ഭർത്താവിന്റെ വീട്ടിലാ ഉള്ളത്
എന്തോ
ഇപ്പം ഭർത്താവിന്റെ വീട്ടിലാ ഉള്ളത്
അല്ലല്ലാ എന്റെ വീട്ടിൽത്തന്നെ
ആഹ് ആഹ്
ഇത് സംസാരിക്ക് ചായകുടിച്ചോ ആഹ്
ഉം ഉം
വേറെ എന്തൊക്കെ
വേറൊക്കെ നല്ലത് ഇനിക്ക് ഇവിടെ ഇമ്മ ഇപ്പ പിന്നെ രണ്ട് താത്താര് രണ്ട് അനിയന്മാര് ഒര് അനിയത്തിം
അവരെല്ലാം കല്യാണം കഴിഞ്ഞാണോ
ആഹ് രണ്ട് താത്താരെ കല്യാണം കഴിഞ്ഞ്ണ്
ഉം ഉം
ഓൽക്ക് രണ്ട് ഓരോ രണ്ടാക്കും ഓരോ കുട്ട്യാള്ണ്ട് പിന്നെ അനിയന്മാര് ഒരാള് പത്തിലാണ് ഒരാള് എട്ടിലാണ് അനീയത്തി നഴ്സറി പോവാനായിട്ടുള്ളൂ ആണ്
യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് യാത്രയൊക്കെ പോവാറുണ്ട് ഇപ്പ ഇവിടെ നാട്ടില് കൊറച്ച് പണിലാ അപ്പൊ അവസാനം എവിടെ പോയേ വയനാടായിരിക്കും
ആഹ് ആഹ്
ഉം ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട് അപ്പൊ കൊറച്ച് പണി ഇങ്ങനെ നോക്കണ്ട് അപ്പൊ അയിന്റെ തിരക്കിലാ അപ്പൊ അങ്ങനെ കൊറച്ചായി പോയിട്ട് അയിന് ഒഴിവ്ണ്ടാവുമ്പോ ഇനിക്ക് ഒഴിവുണ്ടാവില ക്ലാസ് ഇണ്ടാവും അങ്ങനെയൊക്കെ
ആഹ് ആഹ് ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം എവിടാ
അങ്ങനെ ചോയിച്ചാ കൊറേണ്ട്
എന്നാലും അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നൊരു സ്ഥലം
അത് വിട്ടാണോ അതോ അടുത്താണോ
ദൂരെ നമ്മള് ടൂറൊക്കെ പോവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം
ആഹ് ദൂരെ ഇപ്പൊ ഊട്ടി പോണന്ന്ണ്ട് പിന്നെ വല്യ നോക്കാണെങ്കിൽ ലക്ഷദ്വീപ് പോണംന്ന്ണ്ട്
എവിടെ
ലക്ഷദ്വീപ് ഇല്ലേ
ആഹ് ആഹ്
ആഹ് ആഹ്
അതെല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞിട്ട് പോണം ആഹ് കൊറച്ച് വേണം ട്രാവല് അത് ഏൽപ്പിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ ഓലൊക്കെ ഇട്ത്താണ്ട് പോണം ഇന്നാലൊക്കെ നടക്കൊള്ളൂ ഇങ്ങക്ക് എവിടെ ക്കൂ കൂടുതൽ പോണെ ഇഷ്ടം
ഈ പറഞ്ഞ സ്ഥലം ഇഷ്ട ഞാനത് മറന്നിരുന്ന ഇത്
ആഹ് ആഹ്
ഒരിക്കലും പറ്റൂല എന്ന് തോന്നുന്നൊരു സ്ഥലം അതാണ്
ലക്ഷദ്വീപോ ആഹ് ആഹ് ഉം
പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുല്ല
ആഹ് ആഹ്
യാത്ര ചെയ്യാൻ ഇഷ്ട്ടാണ് പിന്നെ
ആഹ്, ഇന്ക്കും ഷ് ഞാന് കല്യാണം കയ്ഞ്ഞിട്ട് മുമ്പൊക്കെ ഭയങ്കര ഏയ് ഇന്റെ താത്താരെ,
ദൂരെയാണോ കല്യാണം കഴിച്ചോണ്ട് പോവാ?
അല്ല ഇടുത്തന്നെ ക്ക് ദൂരെണ്, ദൂരേണ് ഇഷ്ടം പക്ഷെടുത്തായി പോയി, ഇത്താത്താരെ പുതിയാപ്ലാരൊക്കെ വിളിച്ച് കൊണ്ടോവും, പോവല്ലേ പോവല്ലേ ഓയ്ച്ചാണ്ട്, കല്യാണ ഇന്റെ നിക്കാഹ് ഇന്റെ മുമ്പ് ഭയങ്കര ഇഷ്ടാണ് യാത്രകെ പോണെനല്ല ഇഷ്ട,
ഊ
ആഹാ, നിങ്ങൾവിടെ അടുത്തേടോ പോയിനോ?
ലോ,
മക്കളൊക്കെ കൊണ്ട് എങ്ങട്ടോ പോയിനോ?
കേട്ടില,
മക്കളെ കൊണ്ടങ്ങട്ടോ പോയിനോ യാത്ര പോയിനൊയ്ച്ചാ,
ങ്ങളാ, ആലപ്പുഴ ബീച്ചില്,
ആഹ് ആഹ്,
പോയി,
ഇമ് ശെരി, ഉം അപ്പം,
ന്താ വിശേഷം,
വേറൊക്കെ നല്ലത്, ഹും, ഫുഡ് ഒക്കെ ഇണ്ടാക്കൂല്ലേ?
സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂല്ല വീട്ടില് എന്നു ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കാറൊള്ളു
ആഹ് ആഹ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ?
അർഞ്ഞൂട.
ഏഹ്
അതറിയില്ല
അറിയില്ല ഉം
അറിയോ
ഇൻക്കോ ഇൻക്കറില്ല ഇമ്മ നന്നായിട്ട് കുക്ക് യ്യും ഇമ്മീം ഇമ്മ നന്നായി കുക്ക് യ്യും എല്ലാതും ഇണ്ടാക്കും കൊറേണ്ട് ഓർഡറൊക്കെ വരേണ്ട് അതേപോലെ താത്തി നല്ലോണം ഇണ്ടാക്കും ഞാൻ ഇനി പഠിച്ച് തൊടങ്ങിട്ടില്ല അയ്മക്ക് കുത്തർന്നിട്ടില്ല അതോണ്ട് പിന്നെ ചരിക്ക കോഴിക്കറി അങ്ങൻത്തതൊക്കെ ഇണ്ടാക്കുന്നല്ലാതെ എല്ലാടെ നിന്നില്ല
ആഹ്
പിന്നെ എല്ലാരൊക്കൊറങ്ങ വേറെ
ആ ആ വേറെ അവടെ ഫുഡ് ആ
നാളെ എല്ലാത്തിനും
ഏ ഏ ഇവടെ അങ്ങൻത്തെ പ്രശ്നം ഇത് വെരെ വെന്ന്ട്ടില്ല
ആഹ് ആഹ്
ഇല്ലല്ല വെള്ളത്തിനൊന്നും പ്രശ്നം ഇത് വെരെ വെന്നില്ല
അടുത്ത് തോടും പുഴയൊക്കൊണ്ടോ
വെള്ളൊക്കെ ഇണ്ടാവേണ്ട് ആഹ് ഇവടെ പൊഴെന്നുല്ല പാടണ്ട്
ആഹ്
വെള്ളത്തിന് അങ്ങൻത്തെ പ്രശ് അവടെണ്ടായിക്ക്ണോ വെള്ളത്തിന്റെ പ്രശ്നണ്ടായിനോ ടൈമായിട്ടോ ന്നയ്ക്കോട്ടെ ടൈമ ഇയ്ന് ന്നാ വെക്കട്ടെ